ഹലോ ആഹ് കേൾക്ക്ണ്ട് ആഹ് സുഖാണ്.
പണിയെക്കെ കഴിഞ്ഞോ?
ആഹ്
വേകം നേരത്തെ. കയൂലെ.. ഞങ്ങൾതൊക്കെ കഴിഞ്ഞേണ്ട് നിക്ക്ണെള്ളൂ ഏ... കുട്ടിഏളൊക്കെ ആം ഇനി തെടയ്ക്കാന്ണ്ട് തിരുമ്പല് മിഷീൻ ഏ.. മെഷീൻല്തിരുമ്പണണ്ട് മക്കളിങ്ങനെ പോവാനുള്ളോണ്ട് നേരെങ്ങനെ വൈകിയോണ്ട് നിക്കും. മക്കളൊക്കെ സ്കൂള് പോയോ, മഴ ഇണ്ടോ?
മഴല്ല. ഇന്ന് വെയില്ണ്ട്.
ഉം ഇവിടെ ഇപ്പ വെയിലെന്നെ. വേനൽക്കാ.. വേനൽക്കാലം പോലേണ്പ്പൊ മഴ ഇല്ലല്ലോ.
ആഹ് അത് ശെരിയാണ്.
ഉം ഹും പിന്നെ ഒയിവുള്ള സമയത്തെന്താ ചെയ്യപ്പൊ?
ഒഴിവില്ല്യ. സമയം ഇങ്ങനാവുംബോ ഇങ്ങനെ വെറുതെ ഇരുന്ന് കെയിച്ച് കൂട്ടും
ഹ്... ഹ് ഏ നെ ചെടികള് അങ്ങൻത്തെ പച്ചക്കറി അങ്ങൻ
ആം ആം.. പച്ചക്കറിയൊക്കെ ണ്ടാക്ണ്ട്.
ഉണ്ടോ ഏ... ചെടികളൊക്കെണ്ടാ?
ഏയ് ചെടികളൊന്നുല്ല്യ.
ഇല്ല്യല്ല്യ. മക്കളെങ്ങനെ സ്കൂൾ സ്കൂളിൽപോണോലാ?
ആഹ അതെ സ്കൂൾ പോണോലാ
ആ ഇഞ്ഞ് പിന്നെ വൈകുന്നേരം വരുമ്പോത്തിന് എന്തെലും ഇണ്ടാക്കെണ്ടിവരൊല്ലൊ ലേ
ആഹ് ചായ എന്തേലും അയ്ക് എന്തേലും കടിയാ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കെണ്ടേരും.
ഉം നമ്മളെ ഔത്ത്ത്തെ കഴിഞ്ഞ് കൊർച്ച് കയുംമ്പോത്തിന് ഓല് ഇങ്ങട്ട് വരാനും ആയി
ആഹ അപ്പൊ പിന്നെ ഫോ ഇതിന്മെ ഇരിക്കാൻ പറ്റൂല.
ആ ഇക്ക് ഇതിമെപറ്റി ഒന്നു അറീല അത ഇക്ക് ചെറിയ മോ വന്നാലൊക്കെ സെരിയാക്കി തെരുഒള്ളൂ
ആ ആ മോന് സ്കൂള് പഠിക്യ
ആ പത്തിലാണ്
ഏ എന്റെ മോളും പത്തില മൂത്താള്
ആ
ഉം
ഫേൺണ്ടെങ്കില് ഇത് ഫോൺമേല്ല കാര്യങ്ങളും സെരിയാക്കിത്തെര്ല അല്ലാ ഇനിക്കിതിമേ പ ഒന്നു അറീല
ആ ആ എത്രെ ഒരു മോന് മൂത്താള് മോനാ ഏ പെങ്കുട്ട്യേളില്ല്യാ ലേ ഏ ചെറിയേ മക്കള്ണ്ടേ വേറെ മൂത്തേ മോനാ മൂത്തേ പത്താം ക്ലാസ്സില് ഏ
രണ്ടാമത്തെ മോന് നിന്ന് പഠിക്കാണ്
ഏ ആ ആ ആ ആ ചെറിയെ മോനാവുലേ പത്തില്
ആ ചെർത് പത്തിലാണ്
ആ ഇന്റെ മൂത്തമോളും പത്തിലാ ട്യൂഷനൊക്കെ പോണില്ലേ ഉം ഉം മോള് അങ്ങനെ രാവിലെ ട്യൂഷന്ന് പോവും അത് കഴിഞ്ഞാ സ്കൂള്ള് അത് കയ്ഞ്ഞാ വന്നാല് ഒഴിവില്ല മദ്രസ്സ്
ആ ടൂഷൻ
അങ്ങനങ്ങനെ ഓൽത് കാര്യോള്ളൂ ഇനിപ്പൊക്കേ ഭയങ്കര ഇതായിണല്ലോ
ആ ഇങ്ങൾത് ഇതില് ചേർന്ന്ട്ട് കൊറേ ആയേ ! ! ! ! ! ! ! ! ! !
അ ഇതിനെ കുറിച്ച് പറയാപാടില്യ പിന്നെ ഏ പിന്നെ കോയിക്കള് ഇതൊക്കെണ്ടോ ആ ആ പിന്നെ എന്തേനു കോയിക്കളു ഇതൊക്കെണ്ടോ വീട്ടില് കോയി താറാവ് ഏ ഇവടീണ്ട് ആ ആ ഞമ്മൾ തിന്ണ ഭക്ഷണത്തിന്റെ ബാക്കി കൊടുത്താൽ ഐറ്റങ്ങൾ തിന്നോളല്ലോ
ആ കോഴിയൊക്കെണ്ട് കോഴിയോളെ വളർത്തിയാ അയ്മെന്തേലുങ്കിട്ട്യ അതൊരു വരുമാനല്ലേ
ആ ഞ മ്മളു അതന്നെ പിന്നേ അതെല്ല മ്മള് വരുമാനളെ കോയിമുട്ട മക്കൾക്ക് നല്ല കൊ കൊടുക്കല്ലോ പീടിയന്ന് വാങ്ങുമ്പോ എങ്ങത്തെ മുട്ടയാന്ന് വെര്നേന്ന് അമ്മളറിയില്ലല്ലോ ആ അപ്പതന്നെ അമ്മളീ കേയികളും താറാവും ഇപ്പം വർത്താവ്ണ്ടാക്ക്ണതാണ് കോയിം താറാവ് ഉം ഞമ്മള് അയ്മക്ക് ന് ക്കേലില്യ അതൊര് ഷെഡ് പോലെ കെട്ടിങ്ങാണ്ടേ
ആ കൂട് അപ്പൊ നായക്കളില്ല
നായ്ക്കള്ണ്ട് പക്ഷെ നെറ്റ് പോലെ നീല പച്ചരു ഇത്ണ്ടല്ലോ
ആ ആപ്പ
ആ ആ അത് വെച്ചിങ്ങാണ്ട് ചുറ്റുഭാഗും ഇത് കെട്ടിങ്ങാണ്ട് മറച്ചിങ്ങാണ്ട് ഗേറ്റ് വേച്ചിങ്ങാണ്ട് അതിന്റെ ഉള്ളിൽ ഇടും അയിന്റ ഉള്ള്ൽ കോയിക്കൂടുണ്ട് അപ്പൊ നായ്ക്കള് കേറൂലല്ലോ പൊർത്ത്ക്ക് വിടാം പറ്റുല നറച്ച് നായ്ക്കളവടെക്കെ അവടെണ്ടോ
ഇവിടെണ്ടോന്നോ ഞാൻ വൈന്നേരേ വിടലേള്ളൂ
ഏ ഞങ്ങള് അതേ പോലെ ഓൻ പണി കയ്ഞ് വന്നാല് വിടും ഞമ്മളൊന്ന് കണ്ണേത്തിലേൽ പിന്നെ കൊണ്ടോയാ പിന്നെ അത്‌ മതിയാവു
ആ വൈ അങ്ങൻതന്നേണ് വൈന്നാരേ ഞാൻ അസ്റ്സ്കാര കയ്ഞ്ട്ട് ആടാളെ നോക്കുമ്പോലെ നോക്ക ചെയ്യ കോയാളെ
ആ അതെന്നെ ഇവടീ അങ്ങനെന്നെ നല്ലോ ആ അതന്നെ മക്കളെ നാലും അഞ്ചും നായ്ക്കളൊക്കെനൊ പ്പരാ വരുന്നത്
ആഹ
ഉ കോഴിക്കളെ ഒരു ഒൽക്ക് മൂന്നാല് ആൾക്കാരോപ്പരം പിടിച്ച ഒരോ കോഴിക്കളെ വേം പിടിക്കല്ലോ
ആഹ ശരിയാണ്
ഉം അതന്നെ ഇവിടെ പണി കഴിഞ്ഞ് വന്നാ പിന്നെ ഐറ്റങ്ങളെ വെയിത്തലെ നടക്കും. മഗ്രിഭാംഗ് കൊടുക്ക്ണ വരെ ഇറ്റങ്ങളെ വൈത്തലെ നടക്കും. അ എന്നാ പിന്നെ മുട്ടക്കെടുക്ക് അതൊക്കെ കഴുകി, അഒക്കെ കൊണ്ടെയച്ച് അങ്ങനെ അല്ലറ ചില്ലറ പണികൾ ഉണ്ടാവും പണിയിഞ്ഞ് വന്നാല് ഞാൻ പിന്നെ പെരേലെ വിക്കലൊന്നൂല്ല ഏ ഏ അത ക്കൾക്ക് കൊടുക്ക, പിന്നെ അവിടെ ബാക്കി നമ്മള് ഇ എട്ടനും അഞ്ചനും അങ്ങനായിട്ട് ഒരു തൊടീലാണ് എല്ലാരെ പെരിം.
ആ ആ
അപ്പം അവർക്ക് മക്കൾക്കും ഒക്ക കൊടുക്കുക
ആഹ അത് ശരി
ഓ അല്ല കടേക്കൊന്നും കൊട്കലില്ല്യട്ടോ
ആഹ്
മക്കൾക്ക് നല്ലതൊന്നല്ലോ അതുകൊണ്ട് കടേന്ന് മുട്ട വാങ്ങലില്ല.
ആഹ്
ആ ഇതിമ്മലാണ് കയ്ച്ചിലാക്കല്ലൊ ഇതാകുമ്പോ നല്ലതു ആണ്. ഉം ഹും. വൈകുന്നേരം മക്കള് വരുമ്പോത്തിന് എന്തേം പലഹാരൊക്കെ ഉണ്ടാക്കോ?
ആ എന്തേലും ഉണ്ടാക്കണം ചെറിയ മോൻക്ക് എന്തേലും വേണം അല്ലെങ്കി ഭയങ്കര ദേഷ്യേക്കാരം.
ഏ ഇവിടെ ചെറുതാണ് എൽ കെ ജിലെ പോണെ പറിം മ്മച്ചി ഇന്ന് വരുമ്പോ ഇത് ഇണ്ടാക്കണം ട്ടോന്ന് പറിം. ആ ഉണ്ടാക്കില്ലെ ചോയ്ക്കു എന്തേ ഇന്ന് ഇണ്ടാക്കാത്തേന്ന് ചോയ്ക്കേ
ആ നീ പോയി പിന്നെ വന്നിട്ട് പോന്നെ ചെറിയ മോൻ വന്നാ തന്നെ ചെലപ്പണ്ടാക്കപ്പൊ ഉണ്ടാ
ഏ ഓൻ ഉണ്ടാക്കോ ആങ്കുട്ടി മക്കള് ഇണ്ടാക്കെയ്ക്കുലെ?
ആഹ് ഓനെല്ലാം ഉണ്ടാക്കും. ഓന്ക്ക് അതൊക്കെ ഇണ്ടാക്ക്ണ ഇഷ്ടാണ്.
ഏ അതോണ്ട് ഇങ്ങക്ക് സുഖാണ്.
അ
റെസ്റ്റ് എടുക്കല്ല ആഹ് എന്നാല് പണിക്ക് സഹായിച്ചുരുണ്ടല്ലോ അതന്നെ വല്യ കാര്യം
ഏ ഓന് ഓന്ക് വേണ്ട ഫുഡൊക്കെ ഓനന്നെ ഉണ്ടാക്കി തിന്നും
ഏ ആണാ
വാള്ന്നണ്ടെങ്കിലേ
ആഹ് ആ് ആഹ് അലൊന്നുണ്ടാക്കേ
നമ്മക്ക് ഏറ്റ പണിയക്കാരൊന്ന ഉള്ളു
എന്നാലും മക്കൾക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടല്ലോ
ആഹ് അത് അ ചെറിയ ആൾക്കാരെ ഉള്ളു വലിയൊരു മറ്റോൽക്ക് രണ്ടാക്കൂല്ല
ഇല്ല ഏ ഏ ചെറിയ ആൾക്കില്ലേ
ചെറിയ ആളെ എവിടെ കൊണ്ടാക്കാ ഓന് എല്ലാ ഫുഡും ഉണ്ടാക്കും
ആണ്
ആഹ് ഓൻ എല്ലാ ഫുഡ് ഉണ്ടാക്കും
ഏ പിന്നെ നമ്മള് അടപ്പാ നന്നാക്കാ നോക്കിയാ മതിലെ
ആഹ് അത് നേരക്കിയാ മതി ചിക്കൻ കൊച്ചി ചിക്കൻ കൊട്ന്നക്കുണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കും ഒരു മക്രൂണി കൊ മക്രുണി അതും ഉണ്ടാക്കും
ഏ
പിന്നെ മീൻ മീ കഴിയ നന്നാക്കി മസാല തേച്ചിട്ട് ഓ ഓന്ക്ക് പോയൊണ്ടാക്കും അതൊക്കെ ചെയ്യും ഉം
ഏഹ് ന്നാലും ആ പ്പ ആൺകുട്ടികൾ ആവുമ്പം ഓലത് ചെയ്യ്ണ്ട് പെൺകുട്ട്യള് ഇപ്പ അത് നോക്കുവോ
ഇല്ല്യ അപ്പൊ എന്റെ മകൻ പാറയേ നിങ്ങടെ മൂത്ത മക്കളെ പഠിപ്പിച്ചോളിന്ന് പറയും
ആഹ് അതന്നെ ഓര് ചെയ്യുന്നില്ല ഞാൻ മാത്രേ ചെയ്യണള്ളോന്നല്ലേ
ആഹ് ഓരു ഓനക്കും പഠിപ്പിച്ചടുത്താഴിന്ന് പറയും
ആഹ് അതന്നെ ഞാൻ ചെയ്യണമാതിരി ഓരും ചെയ്തോട്ടെ നിങ്ങള് പറയാൻ വേണ്ടിട്ട്
സ്നാ അത് ഒനിക്ക് ഓന്റെ ഇപ്പ പഠിപ്പിച്ച് കൊടുത്തതാണ് ഓൻക്കെ
ആഹ് ചെയ്യേക്കൂലേ
ആഹ് ആഹ് ഇപ്പ ദെ വണ്ടാരി പണിയാണ് ഉപ്പ പഠിച്ചു കൊടുക്കണത ഓര്ക്ക്
ആഹ് അതുകൊണ്ടല്ലാതും അറിയല്ലോ
ആഹ്
അതുകൊണ്ട് നന്ന് ആര്ക്കുഒരാക്ക നമ്മക്ക വയ്യാത്തൊന്ന് കെടന്നാല്
ആഹ് അതൊക്കെ ഇണ്ടാക്കും
ആഹ് ഒരാൾ ഉണ്ടല്ലോന്നുള്ള
ആഹ്
ആഹ് അത് ഉണ്ടാവൂലേ ഏഹ് പിന്നെ വേറെന്തൊക്കെ ഇങ്ങനെയൊക്കെ പോണ് പണി കയിഞ്ഞു അപ്പൊ അയൽവക്കത്തേക്കൊന്നും പോവില്ലേരിക്കൂല്ലേ
ആഹ് ഒക്കാ കുടുംബക്കാരന്നെയാണ്
ഏഹ് ഇവിട്ത്തെ ആതിരെന്നെ ഇവിടെ അങ്ങനെ തന്നെ ഫുള്ള് നമ്മളെ ഏരിയ ഫുള്ള് ഇതെന്നെ കുടുംബക്കരമ്മായികളും എളാമാരും മൂത്തന്മാരും ആയിട്ട് ഇങ്ങാണ്ട് അയൽവാസികളില്ലേ ഞമുക്ക്
ഇല്ല്യ ല്ലേ
ഉം മ്മടെ ഭർത്താവിറെകൂടെ ഫുള്ള് നമ്മളൊ ഒരു ജംഗഷൻ ഫുള്ള് തന്നെ സ്വന്തം ആവണം എന്നില്ലല്ലോ അവിടന്ന് ഇവിടന്ന് ഒരൊക്കെ അരുവിക്കൂടി പോയാൽ മതി അതല്ലോ നമ്മളെവിടെ അങ്ങനെയാണ് ആഹ് ഇവടെ അങ്ങനെയാണ് കൂടെ പോയതി ഒക്കെ എളാമാരും മൂത്തമ്മാരും അയൽവാസികളില്ല അതൊണ്ട് സമയം പോകുട്ട വേഗം പണി കയ്ഞ്ഞെന്നാല് പിന്നെ കാക്കനോട്ക്ക് അവ്ട്ക്കൊന്ന്കേറി തറവാട്ട്ക്ക് ഇപ്പൊർത്ത്ക്ക് ഒന്ന് ഏറി
ആ നാലുമണി ആവുമ്പോ എല്ലാരും കൂടി ഒരു കൂട്ടം കൂടോ
ആ ചെൽപ്പങ്ങോട്ട് എല്ലാരും വരും ചെൽപ്പ അങ്ങോട്ട് പോവും പിന്നെ പൊർത്ത്ന്ന് കണ്ടാല് ചെൽപ്പോ അവ്ടെ പോയി വർത്താനം പറയും അപ്പൊ സമയം പോവും വർത്താനം പർഞ്ന്നാ നമ്മള് പെണ്ണുങ്ങളല്ലേ സമയം പോണതറിയില്ലല്ലോ
എല്ലോട്ത്തുണ്ട് അങ്ങനെ നാല് മണി ആയാ എല്ലാരും കൂട്ടം കൂടല്
ഉം ഉം ഒത്ത് കൂടല്ണ്ട് ഞ ഞമ്മളവടെ പ്രത്യേകിച്ച് മഴാവുമ്പ ഇല്ല്യ മഴായാ പിന്നെ ഞാൻ പൊർത്തെർങ്ങൂല മഴായാ പിന്നെ ഉള്ളിലന്നെ ഉം പെയ് പെയ്യുമ്പോ നന്നാക്യാണ് മഴ പെയ്യും എന്നാ പിന്നെ ഇല്ലെങ്കിലേറ്റല്ല്യ ഇപ്പൊക്കെ വേനൽന്റെ മാതിരിയാണ് മഴിം ല്ല്യാ ഒന്നും ല്ല്യാ ഉം പറയിണ്ട് മഴ കുറവാണ്. ലാസ്റ്റ് വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളോൽക്ക് ഭയങ്കര ഇതാണല്ലോ. നമുക്ക് പിൻ നമ്മുക്ക് പിന്നെ അത് ഇല്ല്യാ ന ല്ലാ ഞമ്മക്ക് ഉപയോഗിക്കാള്ള വെള്ളം കിണറിലിണ്ടാവും. അല്ലാതെ പിന്നെ തറവാട്ടിലുണ്ട് അങ്ങനെ, ള്ളോണ്ട് പിന്നെ ഇവിടെ മ്മള ഏരിയല് പിന്നെ വെള്ളത്തിന്ള്ള ബുദ്ധിമുട്ട് ഇ ല്ല
ആഹ് അഹ് ശെരി.
അങ്ങക്കെ ഇണ്ടാവൂലേ ഉം എത്ര തേചാലു ൻ തികയും ചെയ്ലല്ലോ വെള്ളന്ന് പറഞ്ഞ സാധനം. മാനം ഉപയോഗിക്കും ചെയ്യും ഇല്ലാതാവുമ്പോൾ അതിന്റെ വെല നമ്മള് അറിയുള്ളു. എല്ലാ പറമ്പ് തന്നെണ്.
അതെ ഏ.
പറമ്പെന്ന്യാണ് നമ്മക്ക് കൊറച്ചാണ്ട് പോയാ പിന്നെ പാടണ്ട്ട്ടോ നമ്മള് പക്ഷെ പാ. ഴയ നമക്ക് കുറച്ച് അങ്ങട്ട് പോണം മമ്പുറം പോയ അങ്ങട്ടൊക്കെ നമ്മള എടുത്ത് ഞ പുഴകടവ് അങ്ങത് അതൊന്നു ഇല്ല.
ആഹ്.
മലി കുന്ന് അതൊക്കെ ഉണ്ട് കേട്ടോ പറമ്പുകൾ അങ്ങനെയൊക്കെണ്. അല്ലാതെ പുഴകളുംണ്ടൊക്കെ നമ്മുക്ക് കുറച്ച്ങ്ങട്ട് എവ്ട്കെങ്കിലൊക്കെ പോവണം ങ്ങള്വ്ടെണ്ടോ?
ആ അല്ലല്ല.
ഏ.
ഇടെ കൊറച് കുന്നൊ കേണ്.
ആഹ് കുന്നും മലക്കാവല്ലേ അതോണ്ട് രസാണ്.
ആഹ് രസഒക്കെ തന്നെ.
എന്നന്നായിക്കോട്ടെട്ടോ.
ആഹ് ആഹ്.